കേൾക്കാവോ
ആ ആവോ
കേൾക്കത്തില്ലേ
കേൾക്കില്ലേ, ആ, കേറുന്നുണ്ട്. പുറ നി ആായിുന്നോ
എന്തോ തിരക്കൊന്നുല്ല. ചുമ്മാ ഇരിക്ക.
ആ, ആ, ആ, ആ. എവിടെ മക്കളൊക്കെ എവിടെ പോയി. ആ
മൂത്തയാൾ ഇവിടെ ഇല്ല. ഇളയ ആള് ഉറങ്ങുന്നു.
അ
അവർ കൊച്ചിക്കറി ഉറക്കും
പിന്നെ സാധനങ്ങള ആ, ആ ആ ചെറിയ കുട്ടികളല്ലേ അംഗല വാടി പോയി തുടങ്ങിയിട്ടുണ്ടാവ ല്ല ഉ
അംഗണവാടി വിട്ടായിരുന്നു. അംഗണവാടിയില് കൊറ രണ്ടു മാസം ആയോളൂ പോയി തുടങ്ങിയിട്ട്.
ആ ശീലിച്ചോ, കൊഴപ്പുണ്ടപ്പോ പോകുന്നതിന് മുന്നേ ആ.
ഇഷ്ടവാ ഇപ്പ നേരത്തെത്തെ പോലും ഒന്നും അല്ലല്ലോ അങ്കണവാടിയില്.
ആ, ആ.
ഒരുപാട് കാര്യങ്ങൾ ആ കളിയും ചിരിയും പാട്ടും. ഫുഡൊക്കെ ആണേലും വെറൈറ്റി ഫുഡുകൾാണല്ലോ.
ആ, ആ, ആ.
നമ്മടെ ആ, നമ്മുടെ പ്രായത്തിലല്ലേ ഈ കഞ്ഞിയും പയറും ഉണ്ടായിരുന്നത്.
ആ, ആ, ആ.
ഉപ്പുമാവും കഞ്ഞിയും പയറും ഉപ്പുമാവു മായിരുന്നു നമ്മുക്കൊക്കെ പക്ഷേ ഇപ്പോഴത്തെ മക്കൊക്കെ അതല്ലല്ലോ.
അല്ല, നല്ല നല്ല വെറൈറ്റി ഫുഡുകുകളുണ്ട് സംഭവ നമ്മൾ ഇതുവരെ കാണാത്ത സംഗതികൾ.
ആ, മിക്കദിവസവും ഒന്നരട ഇടവിട്ട് പാലും മുട്ടയുണ്ട്.
ആ, ആ. പിന്നെ കടലമിട്ടായിയോ അങ്ങനെ എന്തുണ്ട
ആ, ആഹ ഉണ്ട്, ഉണ്ട് രാവിലെ ചെല്ലണതേ കടലുമിട്ടായി. പിന്നെ പതിനൊന്നരൊക്കെ ആവുമ്പോ ഫ്രൂട്ട്സ്.
ഏ, ഫ്രൂട്ടസ് ഒക്കെ ഉണ്ടോ.
ആ ഫ്രൂട്ട്സ് അതെ പതിനൊന്നരക്ക് ഫ്രൂട്ടസ് അത് കഴിഞ്ഞു പിന്നെ പന്ത്രണ്ടര ഒന്നെങ്കി മറ്റേ ബിരിയാണി പോലെ അല്ലെങ്കിൽ പുലാവ്.
അ, അ, ഉച്ച ഭക്ഷണം അ, അ. ആ, ഇപ്പോ കഞ്ഞീം പയറും അങ്ങനെ ഉണ്ടാവലി ല്ലാ
ആ, ആ, കഞ്ഞിയും പയറും ഇല്ല ഇപ്പം.
ഇല്ല.
പിന്നെ മൂന്ന് ആ മൂന്ന് മൂന്ന് മണിയ ആവുമ്പോത്തേനും
ഉം.
ഉറങ്ങി എഴുന്നേക്കുമ്പം ഒന്നങ്കി ഈ മറ്റേ കൊഴുക്കോട്ട പോലത്തെ അടാ.
ആ, ആ, ആ,
അത അല്ലെങ്കിൽ പായസം..
ഉ, ഉം. അതാ നൂർ ഗതമ്പ് കൊണ്ട തന്നെല്ലേ ഗോതഭം. അ, ഇപ്പോ വീട്ടിലേക്ക് കൊടുത്തയക്കല്ലേല്ലേ.
വീട്ട വീട്ടിലേക്ക് കൊടുക്കൂല അവര് അവിടെ വെച്ച് തന്നെ എല്ലാം ഇതക്കും
ചൈന
ആഹ് പിൻ
ഞാനൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു വെറും കടലുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ പോരാൻ നേരത്തൊരു പാലും ഉണ്ടായിരുന്നു പിന്നെ ഈ പാൽപ്പൊടി കല്ക്കികാണ്ട് പാൽ ഉണ്ടാവുല്ലോ
ആഹ് ആഹ്
മിൽക്ക് പൗഡർ അതായിരുന്നു ഇണ്ടായിരുന്നു ഇപ്പൊ നല്ല സൊസൈറ്റി പാല് തന്നെ പിന്നെ ഇണ്ടല്ലോ നേരിട്ട് വരാണല്ലോ ആഹ് ആഹ് ഉം ഇങ്ങനത്തെ പാല് അല്ലേ അവർക്ക് കൊടുക്ണത്
ആ മുട്ടക്കെ ഇട്ട് ആ മെട്ട മുട്ടഇട്ടക്കിട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്
ആഹ് ഉ ഉച്ചഭക്ഷണം ഇങ്ങനെ ഇപ്പെ എന്തെങ്കിലും ചിക്കൻ ബിരിയാണിയോ എന്തെങ്കി ബിരിയാണികള് ഒക്കെ ആയിട്ട് കൊടുക്കല്ണ്ട് ഇടക്ക് ഇങ്ങനെ കഞ്ഞിപയർ ആ മറ്റേചെറുപയറും ആരി ഇട്ടാണ്ടുള്ള ലൂസ് ആയിട്ടുള്ള ഒരു റൈസ് ഉണ്ടാവൽ ഉണ്ട് ഇന്റെമോൻ നല്ല ഇഷ്ടണ്
ഞാനും അങ്ങനെയാ കഴിച്ചിരിക്കുന്നത് പക്ഷെ ഇ ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല
അന്നൊക്കെ വൈകുന്നേരം ആയാ തൂക്കുപാത്രത്തിൽ ഇങ്ങനെ ഗോതമ്പ ഗോതമ്പ്ഉപ്പുമാവ് കൊടുത്തുവിടും പക്ഷെ ചിലവർക്ക് ഭയങ്കരം ഇഷ്ടമായിരുന്നു ട്ടോ ഇപ്പം അത് കിട്ടാനും ഇല്ല
ആഹ് ഇപ്പോ ആ സാധനം ഇല്ല ഇപ്പ ആഹ് ഉണ്ട ഉണ്ടാക്കി കിട്ടത്തില്ല അവര് ഇണ്ടാക്കുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റാ
പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ഞാൻ എത്രയോ ശ്രമിച്ച്ണ് അങ്ങനെ പക്ഷെ ക്വാണ്ടിറ്റി കൂടിട്ടാ തോന്നുന്നുണ്ട് അവിടുത്തെ അ ത്ര ടെസ്‌റ്റ്‌വരാൻ കാരണം എന്താ അറിയില നമ്മള് അല്‌പം കൊറച്ചല്ലെഇണ്ടാക്കെള്ളു
ആഹ് ആഹ്
ഉം
എങ്ങനെ ഫാമിലി എങ്ങനെയാ ഹസ്ബന്റിന്റെ ഉപ്പായു ഉമ്മയും ഒക്കെ ഇണ്ടോ
ഓഹ് എല്ലാരുണ്ട് ഇവിടെ-
ആഹ് ആഹ്
നിങ്ങൾ തറവാടാണ്
ആഹ് ആഹ്
മുത്തച്ചൻമാര്. ഞങ്ങളെല്ലാരും ഫസ്റ്റ് അങ്ങനവാടി വിടു ഇവിടെന്ന്
ആഹ്
ഒരു ഒന്ന് ഒന്നരല്ലോ അങ്ങനവാടി പോവും പിന്നെ നഴ്സറിക്ക് ആക്കും പിന്നെ അങ്ങനെ സ്കൂൾക്കും ആകും ഞാനൊന്നും പിന്നെ നഴ്സറിയിലൊന്നും പോയിട്ടില്ലട്ടോ അങ്ങനവാടി മാത്ര പോയത് രണ്ടു മൂന്ന് കൊല്ലം അങ്ങനവാടി തനെ അങ്ങനെ പോയി എന്റെ എന്റെ അനിയന്മാരും അനിത്തികളും ഒക്കെ എല്ലാരും അങ്ങനെണ്
നിങ്ങള് എത്ര മക്കളാ
ഞങ്ങള് അഞ്ചാളാണ്
അഞ്ച് അളാണ് ഇള്ളത്
ഉം
കേൾക്കണില്ലേ ഇങ്ങക്ക് അഞ്ചാള് അഞ്ചാള് ആഹ് അഞ്ചാള് ഞാനാണ് മൂത്തത്
എല്ലാരുടെയും കല്യാണം കഴിഞ്ഞതാണോ?
ഇല്ല ഇല്ല ഇന്റെത് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ആഹ് വാക്കി ഒക്കെ എളേതാണ് ഞാനാണ് മുത്തത് വലുത്
ഞങ്ങള് രണ്ട് പേരേ ഒള്ളൂ കെട്ടിച്ചേക്കണടത്തും അതെ എന്റെ വീട്ടിലും അതെ
ആഹ് ആഹ് ഇവിടെ ഇവിടേം ആറ് മക്കളാണ് അവിടെ അഞ്ചു മക്കളാണ് ഇവിടെ മൂന്നാണും മൂന്ന് പെണ്ണു ആയിറ്റ്ണ്ട് എല്ലാരും കൂടിയാ ഇതുമാതിരി തന്നാ അള്ളാ എന്താണ് ജോളിയാണ് എല്ലാരും ഒരുമിച്ചാട് കൂടിയാ പിന്നെ നല്ല ജോളി ആയിറ്റ് പോവും
മക്കള് ഒത്തിരി ഒള്ളേടത്ത് നല്ല രസ് വായിരിക്കും
നല്ല രസം ആരിക്കും ഉം
ഇവിടെ ഒരാണും പെണ്ണും അവിടേം ഒരാണും പെണ്ണും
ഏഹ് പിന്നെ ഹസ്സ് ഇവടെ നാട്ടിലുണ്ടോ?
ആഹ് ഒണ്ട് ഒണ്ട് ഒണ്ട്
ഉം
ഹസ് എന്താ നാട്ടിലാണോ അതെയോ?
ഇബടെ നാട്ടിലെന്നെ
ഉം ഉം വേറെന്താണ് വിശേഷങ്ങള്
വേറെ എന്താ ഒക്കെ സുഖായിട്ട് പോണു മോന് എന്നിട്ട് എപ്പഴാ എണീക്കാ വൈകി എണീക്കോ?
അവന് ഇനി ഏഹ് നാല് നാലരയാവും
ഉം ഉം കരച്ചില് ഇണ്ടാവോ എണീറ്റാല്?
കൊഴപ്പൊന്നുല്ലാ
ആഹ് അല്ല ഈ അങ്ങനവാടിന്നൊക്കെ ഒറങ്ങി എണീറ്റ് ഓൻക്ക് ശീലായോണ്ട് കൊയപ്പണ്ടാവൂല്ലാ
ആഹ് കൊഴപ്പൊന്നുവില്ലാ പോകാനും ഇഷ്ട്ടവാ
ആഹ് ആഹ് എൻ ഏഹ് പിന്നെ അങ്ങനവാടി ഒറ്റക്കെന്നെ ഗ് കുളിക്കും തൊക്കെ ചെയ്ത് ഒറ്റക്ക് പോവോ?
ഇല്ലാ അത് നമ്മള് ചെയ്ത് കൊടുക്കണം കൊണ്ട വിടണം കൊണ്ട വിട് ഇന്നെ ആള് കൊണ്ട് വിടണന്നൊന്നുല്ലാ ആരെങ്കിലും കൊണ്ട് വിട്ടാ മതി
ആരെങ്കിലും കൊണ്ട് വിട്ടാ മതി അത്രയ്ക്ക് ഇഷ്ടണ്ല്ലേ അപ്പൊ സ്കൂള് പോവാനും താല്പര്യം ആയിരിക്കും അതുകൊണ്ട്
ആഹ് അപ്പം സ്കൂളി ചേർക്കണം ഇൻഷാ അള്ളാ
ഉം മോന്റെ ആതിലെന്നെയാണ് അതോ സെപ്പറേറ്റ് ആണോ ഇത്?
എന്തോ?
മൂത്ത കുട്ടിന്റെ സ്കൂളില ന്നെയാണോന്ന് ചോദിക്ക
അല്ല മൂത്ത കുട്ടിയുടെ സ്കൂളിൽ അല്ല ഇത് അൽഫിത്ര പോലത്തെ ഉള്ള ഒരു സ്കൂളാ
ഏഹ് അത് മാത്രള്ളായിരിക്കൂല്ലെ
ആഹ് നമ്മുടെ എന്നാ ഖുർആനും കൂടെ കിട്ടാൻ പാകത്തിന്
ആഹ് ആഹ് ആഹ്
ആഹ് മറ്റേ അവൻ പഠിക്കുന്ന ഇടത്ത് ഖുർആൻ ഇല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് അല്ലാതെ സപ്പറേറ്റ് മദ്രസ ആയിട്ട് പോവലുണ്ടാവുലേ ക്കൂടെ
പോകുന്നുണ്ട് പക്ഷെ ഈ പ്രായത്തിലാണല്ലോ നമുക്ക് വേഗം വേഗം ക്യാച്ച് ചെയ്ത് കിട്ടണത്
ആഹ് ആഹ് ആഹ്
അപ്പൊ എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം
ആഹ് അങ്ങനെ ന്റെ മോളൊക്കെ ഇങ്ങനെ സാദാ മദ്രസയിൽ പോവലായിരുന്നു ആദ്യൊക്കെ ഫസ്റ്റ് മദ്രസിലാ ചേർത്തിരുന്നെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ ചേർത്തിയത്
ആഹ് ആഹ്
ഇപ്പം ന്നിട്ട് മ് ഞങ്ങക്ക് പോക്ക് വരവ് ബുദ്ധിമുട്ടാണ് മദ്രസക്കെ അപ്പൊ മദ്രസേം സ്കൂളും ഒരുപോലെ ഇള്ളെ സ്കൂളിലാണ് ഇപ്പ ചേർത്തിയത് ഇപ്പം മ സ്കൂളും രണ്ടിലാണ് മദ്രസിലും രണ്ടിലാണ് രണ്ടും ഒരേ ടൈമിലല്ലെ പോവാ അപ്പൊ അങ്ങന ആക്കി നിന്ന് മ
ഇവടെ കിട്ടുആണെങ്കി നമുക്ക് നല്ലതാ
ആഹ് പക്ഷെ സപ്പറേറ്റ് ആയിറ്റ് പോണില്ല പക്ഷെ കുർ ആൻ ഒന്നു ഫ്ളുവെൻ്റാവാൻ സപ്പറേറ്റ് മദ്രസെ പോണെ ന്നല്ലതാണ്
ആഹ് ഇ അപ്പെ ഇവനിക്ക് എങ്ങൻ മൂത്തവന് ക്ക് വെള്ളി വരെ സ്കൂളുണ്ട് ശനി ഞായർ മാത്രമേ മദ്രസ യൊള്ളൂ
ഏഹ് അങ്ങനെ ആഹ് ഓ ഓൺലൈൻ ആയിട്ടല്ലല്ലോ അല്ലാത പോയി വെരെൻ
അല്ല പോയീവരാ രാവിലെ തൊട്ട് ഉച്ച വരെ
ഏഹ് ആഹ് അങ്ങനെ ഏഹ് അങ്ങനൊക്കെ ഇണ്ടായേണ്ടോ
ആഹ് അല്ലെങ്കി പിന്നെ കഴിഞ്ഞ് ഒര് എടങ്ങേറാ രാവിലെ ആറരക്കോയി എട്ട്മണി ക്ക് വരണം എട്ടരക്ക് സ്കൂൾ വിട്ട് വരും
ആഹ് അതാണ് പ്രശ്നം
ആഹ് ആഹ് അപ്പ അതോണ്ട് അത് നോക്കി ചേർത്തു വേറെ മദ്രസേ കൊണ്ട് വിടുവേ അല്ലെ അപ്പോൾ ഓട്ടോയ്ക്ക് പൊക്കോളും മദ്രസക്ക ന്നെ ഓട്ടോക്കാരുണ്ട്
ആഹ് ആഹ്
അപ്പൊ അവര് വന്ന് കൊണ്ടൊ ക്കോളും അവര് തന്നെ തിരിച്ചു കൊണ്ട് വിട്ടോളും
മ് മ് ആഹ് ആഹ് അങ്ങനെ ഇവിടേക്കെ ഡൈ ലി ഇങ്ങനെ പോയി വരുണോണ്ട് ആണ് രാവിലെ ആറു മണി ക്ക് പോവും പിന്നെ
അങ്ങനെ ആയിരുന്നു ആദ്യം ചേർത്തത് പക്ഷെ ഇപ്പ ഭയങ്കര പാട് ഒര് റെസ്റ്റില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കണ് കൊച്ച്
ആഹ് അതെ ഇങ്ങനെ ഒര് കണക്ക്ന് സുഖാണതെ
വൈന്നേരും ആയിരുന്നു മദ്രസ അപ്പഴും സ്കൂള് വിട്ടു വന്ന് കഴിയുമ്പത് ത്തിന് സമയം ഇല്ലല്ലോ
ആഹ് ചായ കുടിച്ച് പോകാനായി പിന്നെ രാത്രി എട്ട് മണി ഒമ്പേണി ഒക്കാഉം തിരിച്ചെത്തണങ്കില് അപ്പോത്ത് കെടക്കാനും ആയി സംഭവം ടൈമില്ല ന്നട്ട് ആഴ്ചേല് എങ്ങനെ മ മദ്റസായിട്ട് എന്തെങ്കി ബുദ്ധിമുട്ടുണ്ടോ പഠി ക്കാനോ അങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ?
പാടൂല്ല അതാ നല്ലത് രാവിലെ എട്ടരക്ക് ഒടങ്ങിയാ ഒരു മണി വരെ മദ്രസ അതഴ്ഞ്ഞാ കൊറച്ച് ഫ്രീ ആണല്ലോ അപ്പം ആഹ് അസറ് വരെ ഇരുന്ന്ട്ട് പിന്നെ അസറ് കഴിയുമ്പേത്തേന് സ്കൂൾള് പഠിക്കാനുണ്ടെങ്കി പഠിക്കുകയും ചെയ്യാം
ആഹ് ആഹ് ആഹ്
ക്ക്യാനും സമയം കിട്ടും പഠിക്കാനും സമയം കിട്ടും
ആഹ് ആഹ് ആഹ് അങ്ങനെ ആള് പഠിക്കാന് ഇരിക്കോ ആ സമയത്ത് ഇൻട്രസ്റ്റ്ള്ള ആളാണോ പഠിക്കാൻ. ഇൻട്രസ്റ്റ്ള്ള ആളാണോ പഠി ക്കാനൊക്കേ അറ
അപ്പൊഴപ്പൂല്ല ഞമ്മള് പറിണ പോലെ കേക്കാൻ തയ്യാറാ
ഏഹ് സുഖാണല്ലോ ഉം അല്ല അല്ലെങ്കി കളി കളിന്ന്ള്ള മാത്രം ഉദ്ദേശള്ള കുട്ടിയേള്ണ്ടേ
ആഹ്
ഓഹ് ശ്ശെ ശ്ശെ പിന്നെന്താ ന്ന അയിക്കോട്ടെട്ടോ
ആഹ് ആഹ് ശരി